ഹലോ കേൾക്കുന്നുണ്ട് ഹലോ?
ആ കേൾക്ക്ന്ന്ണ്ട്
ഏഹ് ഫ്രീയാണോ? ഉം പണികളൊക്കെ കഴിഞ്ഞ എന്തക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖം പണികള് ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട്. നല്ല മഴാണ് ഇവടെ പൊർത്ത്ക്ക് എർങ്ങാൻ കഴിയാത്ത മഴ.
ഉം ഇവടിം നൽ നല്ല മഴ കൊർച്ച് ദിവസായല്ലോ മഴ പെയ്തിട്ടില്ല നല്ല മഴ ഉം
നല്ല മഴണ്ട് രാവിലെ തൊടങ്ങിയ മഴയാണ് ഇവടെ.
ആ ഇവിടെ രാവിലെ തൊടങ്ങിയതേനി എണീറ്റപ്പം നോക്കുമ്പോ നല്ല വെ ഇപ്പഴും നല്ല മഴ
ആഹ്
ഉം
ആ ഇപ്പളും മഴന്നവടെ റൈഞ്ചിന്റെ ഒക്കെ ഒരു പ്രശ്നം
ആ അത് തന്നെ എനിക്കും അത് തന്നെ ഇങ്ങള് ഇങ്ങനെ പറിണേ ചെലതൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടാ കേൾക്ക്ന്നേ.
ആവുന്ന്ണ്ടല്ലേ ആ പണിയക്കെ കഴിഞ്ഞോ?
പണിയക്കെ ഇന്റെ പണിയൊക്കെ കഴിഞ്ഞ്. അകട്ച്ച് വാരലും തൊടക്കലും പാത്രം ആ ആണ് ആണ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുവാ. ഉം ഇപ്പഹ് കോഴ്സിന് എന്തേലും അഹ്ല്ല ഇല്ല ഇല്ല അത്മ്മ
ഏ എന്താ പഠിക്കുന്നേ?
ഞാ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കാണ് ഫാർമസി കോഴ്സിന് എന്തേലും കോഴ്സിന് എന്തിനേങ്കിലും പോവാന്ന് വിചാരിച്ചിരിക്കുവ
ഏഹ് അതിന് പോവാ ഡിഗ്രിക്കൊന്നും നോക്ക്ണില്ല
ഡിഗ്രി നാല് വർഷാണ് എനിക്ക് പൊളിറ്റിക്സിന് പോകാനാണ് താല്പര്യം അപ്പൊ മല പ്പുറത്താണ് പോളിറ്റിക്സിന്റെ കോളേജ് ഇള്ളെ കോളേജ് കൊറവാണല്ലോ മലപ്പുറത്ത്? പിന്നെ നമക്ക് പോളിറ്റിക്സിന് വേണെന്നുണ്ടെങ്കി തൃശ്ശൂർ, വയനാട്, എറണാകുളം, അങ്ങട്ടൊക്കെ നോക്കണം
ആ പോണംല്ലേ? അപ്പൊ ദൂരേക്കൊന്നും താല്പര്യം ഇണ്ടാവൂല്ല?
അപ്പാണെങ്കി അത് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു പോയി പഠിച്ചാല് ഡിസ് റ്റെൻസ് ആണെങ്കിലും സെയിം തന്നെയാണല്ലോ?
ആഹ് ആഹ് അത് ശരിയാ
അപ്പം ഇങ്ങെളെന്ത് ചെയ്യ്ണെ? ഏഹേ?
അടുത്തന്നെ ഇണ്ടോ അവിടെ ഫാർമസി?
ആ ഇണ്ട് ഇണ്ട് ഇണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ ഇണ്ട്
ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഹൗസ് വൈഫാണ് രണ്ട് കുട്ടികളാണ്
എത്ര കുട്ടികള്ണ്ട്? എന്തക്കെയാണ്?
രണ്ടാള്
ഏഹേ എന്ത് ചെയ്യണവര്?
അവര് മൂത്താള് നാലാം ക്ലാസ്സില് പഠിക്ക്ണ് ചെറിയ ആള് ഒന്നാം ക്ലാസ്സിലും ചെറിയ കുട്ടിയളാണ് അപ്പം കൊ ജോലിക്കൊന്നും പോവാൻ കഴിയൂല
ആഹ്
ഉമ്മണ്ട് ഉമ്മ വർക്ക് അംഗൻവാടില് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാണ് ഒരു കുട്ടി ലീവ് ഇള്ള ദിവസൊന്നും വീട്ടില് ആരും രുംണ്ടാവൂല്ല അങ്ങനൊക്കെ ആലോചിച്ച് ഞാൻ കല്യാണത്തിന്റെ മുന്നൊക്കെ പോയിരുന്നു പിന്നെ നിർത്തിയതാണ് കല്യാണം കഴിഞ്ഞേരെ
ആഹ് ഇങ്ങള് എന്ത് വർക്കിനേന്നു പോയിനത്?
എങ്ങനെ?
ഇങ്ങള് എന്തിനേന്നു പോയിനത് കല്യാണത്തിന് മുമ്പ്?
ഞാന് അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്താണ് എല്ലാ പത്ത് വർഷായി
ഏഹേ എക്കൗണ്ടന്റെ ആയിട്ട് അപ്പ ഇങ്ങൾ ബി കോം ഏക്കാരം എടുത്തല്ലേ? ഡിഗ്രി? ഡിഗ്രി എടുത്തിട്ടു
കോഴ്സ് ചെയ്തിരുന്ന് കമ്പ്യൂട്ടർ ടാലി
ഏഹേ അപ്പൊ ഇങ്ങള് എവിടെയ പഠിച്ചത്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടില പഠിച്ചേ?
ഞാനിവിടെ ഞങ്ങളെ നാട്ടിതന്നാ ഇവിടെ അടുത്ത്
ഏഹേ എക്കൗണ്ടിന്റെ അങ്ങനെ പഠിച്ചതാ?
ആഹ് ആ ടാലി പഠിച്ച ഡിഗ്രി പഠിച്ച ച്ചത് ഞാന് ഇതാണ് ബി എ എക്കണോമിക്സാണ്
ഏഹേ അത് കംപ്ലീറ്റ്
പിന്നെന്താ? ആഹ് കംപ്ലീറ്റ് ചെയ്ത് ഉം ഉം ടാലിം ചെയ്തു
അക്കൗണ്ടിങ്ങിന് സാലറിയൊക്കെണ്ടോ?
റെയ്ഞ്ചിന്റെ പ്രശ്നം വരുന്ന്ണ്ട് എങ്ങനെയാണ്?
എക്കൗണ്ടിങ്ങിന് സാലറി ഉണ്ടോന്ന്.
സാലറിയോ.
ആഹ് സ്റ്റാർട്ടിങ്ങിലൊക്കെ എത്രകിട്ടും പത്ത് ഒക്കെണ്ടാവോ.
ആഹ് അതൊന്നില്ലനി ഞാനൊക്കെ പോയ സമയത്ത് അത്രൊന്നുല്ല സ്റ്റാർട്ടിങ് ആയതൊണ്ട് ഒരു കൊറവാണ്. നമ്മളെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് കൂടാണ് ചെയ്യ സാലറി. ആഹ് ഇപ്പഞ്ഞ് എങ്ങനെന്നൊന്നു ഇൻക്കറില ഇപ്പൊ കൊറേ വർഷായിലേ.
ആഹ് ഇങ്ങളിപ്പോ പോണില്ലല്ലേ ഇപ്പ പോണില്ലല്ലേ.
കല്യാണത്തിന് മുന്നേ പോയ കാര്യ പർഞേ.
ഏഹ് ആഹ് ഉം. പിന്നെന്ത് നിർത്തി പ്പഞ്ഞ് പോവാൻ താല്പര്യല്ലേ.
പിന്നെ. താല്പര്യല്ലായിട്ടല്ലാ ഞാൻ പർഞ്ഞിലേ കുട്ട്യളൊക്കെ വീട്ടില് ഉമ്മ മാത്രള്ളൂ ഉമ്മ ജോലിക്കും പോവും. പിന്നെ വീട്ടില് മക്കളൊക്കെ ഒറ്റക്കാവും സ്കൂളൊക്കെ ഇട്ട് വരുമ്പൊ ആരുണ്ടാവൂല അങ്ങൻത്തൊക്കൊരു. പ്രശ്നക്കായപ്പോ.
ആണോ.
എന്താണ്.
ഹസ്ബന്റിന്റവ്ടെ ഒറ്റമോനാണോന്ന് നിങ്ങളെ ഹസ്
ആഹ് ആഹ് ഒറ്റ അഹ് രണ്ട് പെങ്ങന്മാരാണ് അവര് കല്യാണം കയിഞ്പോയി ന്നെ മോന്.
ഈ ഞങ്ങ ഞങ്ങളവടെ അതുപോലെന്നെ നാല് പെങ്ങമ്മാരു ഉപ്പ ഒറ്റ മോനാ.
ഏഹ് കല്യാണം കയിഞ്ഞതാ.
എല്ലാ ഇൻക്ക് ഇന്റപ ഇൻക്ക് ഇന്റെപ്പന്റെ. ഇവടെ ന്റുപ്പ അറ്റമോനാണെങ്കി നല് അനിയത്തിമാരാണ് അങ്ങനെ.
ആഹ് ആഹ് അങ്ങനെ ആഹ് ആഹ് ഏഹ് നാല് പെങ്ങമ്മാര്.
ആഹ്.
ൻ്റെ വീട്ടിലങ്ങ ന്നെ ഞങ്ങള് നാല് നാല് പെൺകുട്ടികളും ന്റെ ഒരു ആങ്ങളി ങ്ങനെ ഒരാളാ.
ഏഹ് ആ ഇൻക്ക് വടെ ഇൻക്ക് അനിയനള്ളത് ഒരനിയനും. നാല് പെൺകുട്ടികളാണല്ല എൻ്റുപ്പതീ നോക്കുവാണെങ്കി. ആ ഒറ്റമോനാണ്.
ആഹ് ആഹ് അത് ശെരി അങ്ങനാണ്ലേ.
ഇല ഉണ്ട് ഉമ്മക്കൊക്കെ പൊർത്തു പോവണേല് പാരേലും വീട്ടിലില്ലാഞ്ഞാലു ഒന്നിനും കഴിയൂല.
ആഹ് അതന്നാണ് അതന്നെ പ്രശ്നം.
ഇല്ലാക്കിത് പോകാന അങ്ങനൊന്നും കയ്യൂലല്ലോ.
ആഹ് വീട്ടിലാളില്ലാഞ്ഞാല് ബുദ്ധിമുട്ടാ.
അത്പോലെന്നെ ഇവടിം.
ആ എന്തേന്ന് ചോറ് കറി.
കറിയൊക്കെ മീൻ്റെ മീന് എന്തൊക്കൊണ്ട്ന്ന തോന്ന്ണ മീൻ കറി എന്തോ ഇപ്പൊ കൊണ്ടന്ന്ണ്.
എന്താന്നും അറിയലില്ല കിച്ചണിലേക്ക് പോയോക്കലന്നെല്ല തോന്നുന്നു.
ഏഹ് എന്ത്.
കിച്ചൺല് തീരെ പോയി നോക്കലില്ലേ.
ഹലോ ഇങ്ങ പറയ്ണ റേഞ്ചിലേ ഉണ്ട് മീന്ണ്ട് മീന്ണ്ട്.
ആയതോണ്ടേ. മയായതോണ്ട് ഒന്നും കേക്കൂല ഹലോ.
മീന് മീന് മീന് കേട്ടോ കേൾക്കുന്നുണ്ടോ റേഞ്ചിന്റെ പ്രശ്നായിട്ടെ.
ഉം ഉം ഇന്ന് ക്ലാസ്സ്ല്ലല്ലോ നാളെ ക്ലാസ്സ്ല്ലേ.
ഞാൻ കോഴ്സ് തുടങ്ങിയിട്ടില്ല. അടുത്ത മാസൊക്കെ തുടങ്ങുന്നുള്ളൂ
ആഹ് ആഹ് ആഹ്
മം അടുത്ത മാസം തൊടങ്ങോള്ളു
മം എത്ര ഫീസ് വരുന്നെ
ഫീസ് ഇരുപത്തിമൂന്ന് വർഷത്തിന് ഒരു രണ്ട് വർഷത്തിന് കുറിച്ചാണ് ഒരു വർഷം ഇങ്ങനെ എന്താ നമുക്ക് തിയറി, ഒരു വർഷം പ്രാക്ടിക്കലാ
ആഹ് രണ്ട് വർഷവര്ന്നത്ല്ലേ ഫാർമസി മം
ഇങ്ങൾക് എന്താണ് കറിക്കൊക്കെ പണികളൊക്കെ കയ്യ
എനിക്ക്, ഇല്ലില്ല കറി താ വച്ചോണ്ട് ക്കാണ് മീൻ ഇണ്ട്
മം ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ഇത് റേഞ്ചാണ് റേഞ്ച് കട്ടാവാ തോന്നുന്നില്ലേ
ആഹ് അതാണ് തോന്നുന്നുണ്ട് മഴ ആയത് കൊണ്ടാണ്, മീനാണ് മീന്
ഏഹ് ഇത് ആയോ ആ ആ
ആഹ് വെച്ചോണ്ടിരിക്കാണ്
ഏഹ് ആ എനിക്ക് തോന്നി ചട്ടീന്റെ പാത്ര ത്തിന്റിം സൗണ്ട്ല്ലോണ്ട്
ആഹ് ഫിസില് അടിക്കുന്നുണ്ടാവുലേ മം ഇന്ന് മഴയതുകൊണ്ട് പുറത്ത് ഇപ്പോ പണികളൊന്നും ചെയ്യാൻ കഴിയില്ല. അലക്കാനൊക്കെ ഉണ്ട് അതോന്നും ചെയ്തിട്ടില്ല, മക്കള് താ
ഹലോ ഇന്നലെ, ഹലോ ഹലോ കേൾക്ണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് ഇന്നലെ കുറച്ച് വെയിലുണ്ടായിരുന്നു അല്ലെ?
ആഹ് ഇന്നലെ നല്ല വെയിലുണ്ട്.
മം. ഇല്ല ഇവിടെയും പെയ്തിട്ടില്ല ഇവിടെ ഇന്ന് നല്ല മഴ ഇവിടെ കുറെ ദിവസമായി മഴ പെയ്തിട്ട്. ഉം ഇന്ന് നല്ലോംണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ട് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ